ഓ
ആ
എന്നാ പി
എന്താ ഇങ്ങനെ വെറുതെ ഇരിക്ക്ണ് പ്രത്യേകിച്ചൊന്നുല്ല ആ ആ വരാറായി നാലെ നാലെ നാല് ക്കാലൊക്കെ നാലര ന്റുള്ളിൽ വരും
ആ ആ ഇവിടെയും നാലര ഒക്കെ ആമ്പോ എത്തും ബസ്
ആ ശരി അങ്ങനെ പിന്നെ ഇനി ഇപ്പ എന്താ പറയാ ഇതുവരെ ഭയങ്കര ചിൽമോടെ ആയിരുന്നു ഇനിയിപ്പോ പിന്നെ സാദാ എന്നും ഒരേ പോലെ ആകൂലേ നിങ്ങള എവിടക്കും വെക്കേഷന് എങ്ങനെ ചില്ല എവിടക്കെലും പോയിര്ന്നോ
വെക്കേഷന് വാഗമണ്ണ് അങ്ങനെ കട്ടപ്പന അങ്ങനെയൊക്കെ പൊയി
ആഹ് ശെരി
താമസിക്കുന്നുണ്ട് കട്ടപ്പനയില് കട്ടപ്പനെന്ന് കേട്ട- ഉണ്ടാവോ
ഞാൻ ആ സിനിമേന്റെ പേരില് കേട്ട്ക്ക്ണ്
ആഹാ
ആഹ് വാഗമണ്ണ് കെട്ടിക്ക്ണ്
ആഹ് വാഗമണ്ണ് വഴി ഇവിട്ന്ന് നമ്മടെ ഇവിടുന്ന് ഒരു പത്ത് നൂറ് കിലോമീറ്ററിടുത്തുണ്ട്
ഓ അയ്ശരി എങ്ങനെ ഓ അയ്ശരി
ഉം ബസിന് പോയി നമുക്ക് ഏ വണ്ടിക്ക് പോകന്ന്ന്നാ ഓടിക്കാൻ ഭയങ്കര മടിയാ വണ്ടിയോഡീര് ഭയങ്കര മടിയുള്ള ആളാ ഹസ്ബൻഡന് ഉം അതുകൊണ്ട് പുള്ളിക്ക് ചുമ്മ ഇരുന്ന്‌ യാത്ര യാത്ര ചെയ്യാനാ ഇഷ്ടം
ആ
ഉം ഇവിടാണെങ്കിലും വണ്ടി ഓടീലാ ഓട്ടോ ഓടിക്കവാ
ഓ ശരി അപ്പ അപ്പൊ ഇവിടെ എന്റെ ഹസ്ബൻഡ് ഡ്രൈവറാ
ആഹ്
പക്ഷെ ആൾക്ക് വണ്ടി ഓടിക്കണ ഇഷ്ടം
ഉം എന്നും സ്ഥിരം ഇത് തന്നെയ ആവുമ്പോഴേ എന്നും കണ്ടിന്യൂ ഇങ്ങനെ ആകുമ്പോം ഒരു മടു- അ അപ്പ ചുമ്മാ ഇരുന്ന് യാത്ര ചെയ്തു പോകാനാ ഇഷ്ടം
ഓ അയ്ശരി
ഉം അങ്ങനെ പോയി ആ ഒരു ദിവസം കെടന്ന് പിറ്റേന്ന് വന്ന്‌ അവിടെ കുറവൻ കുറത്തി മല ണ്ട് നല്ല രസാ കാണാൻ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലോ
അയ്ശരി നല്ല ഇവിടുന്ന് വന്നാ മൊതലാവോ
ഓ നല്ല വൈബാ അടിപൊളിയാ അവിടെ വരുന്നുണ്ട് ഇഷ്ടം കുറേ ആൾക്കാാര് വരുന്നുണ്ട് ടൂറിസ്റ്റുകള് അപ്പ ദൂരംന്നൊക്കെ വരുന്നുണ്ട്
ആഹ് എല്ല ഹസ്ബന്റിനെ യഭയങ്കര ഇഷ്ടാ പ്രകൃതി ഭയങ്കര ഇഷ്ടാ കാട് മല പ്രകൃ അങ്ങനെ അങ്ങനത്തെ സാധന സംഭവങ്ങൾ ഭയങ്കര ഇഷ്
ആ ഇത് ഫുള്ള് കാടും മലയാ
ഇൻക്ക് ഇൻക്ക് ആദ്യം ഇഷ്ടംണ്ടായിരുന്നില്ല കാരണം പിന്നെ ഇത് മാത്രേ കാണുന്നുള്ളല്ലോ അ പിന്നെ അങ്ങനെണ്ട് ഇഷ്ടപ്പെട്ട്
ആ
ആ മക്കൾക്ക് വല്യ ഇഷ്ടണ്ടാവൂല
ആ എനിക്ക് പാർക്ക് സൈസൊക്കെ ഇഷ്ടം
ആ മക്കളങ്ങനെ ചോയ്ക്ക പാർ ഇൻക്ക്‌ന്നാല് ഇൻക്ക്ങ്ങനെ കാണില്ല പക്ഷെ ഇപ്പൊ ഞങ്ങള് ഇപ്പ ഈ സമയത്തെന്നെ ബന്ദിപൂര് പോയിര്ന്ന്‌ അങ്ങനെ ഇവിടെ നാടുകാണി വഴി ങ്ങനെ പോയി എന്താ ബന്ദിപ്പൂര് അങ്ങനെ ഗൂഡല്ലൂർ ഗുണ്ടൽപേട്ട അങ്ങനെ പോയി
ആ മ്
പിന്നെ വയനാട് ചുരംവഴിങ്ങനെ ഇങ്ങനെ പോന്നും ചെയ്തു പക്ഷെ അത് അത്യാവശ്യം നല്ലോണം നല്ലോണം യാത്ര ചെയ്തിരുന്നു പക്ഷേ എല്ലാവരും ചോയ്ക്കീണ്ട് ഈ സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ പോയെന്ന് ചോയ്ക്കും ആഹ ശെ ഇൻക്ക് കുഴപ്പല്ല്യ
ട്ടല്ലെ ഇങ്ങനെരു ടെൻഷനാ ഇങ്ങനെ ഇരിക്കുമ്പോ പോന്നതില്
ആ ഉമ്മ ഉ ഉമ്മക്കെ വിളിച്ചപ്പോം വന്നു ആ ഇപൗടെ ഇരിക്ക്‌ണോട്ത്തി രുന്നോന്ന് പർഞ്ഞു ഞാൻ പിന്നെ ഇക്കാക്കും കൊയ്പ്പല്ല്യ
ഉം നമ്മളെ കൂട്ടാനാണല്ലപ്പൊ നമ്മള് നോക്കണത് അല്ലേ
ആ പിന്നെ അതുമല്ല നമ്മളിപ്പം എല്ലാവരും ഇപ്പ വേറൊരു ഫാമിലിടൊപ്പം ഫ്രണ്ട്സി്റെ ഫ്രണ്ട്സ് തമ്മിൽങ്ങനെ പോകല്ലോ ഫാമിലി തമ്മില് അങ്ങനെ അങ്ങനെ- പോയത് പക്ഷെ അവര് ഒരാൾ ഓരോരോ കാറില എടുത്തത്. അപ്പ നമ്മെ കാറിലും ആരും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പിന്നെ നമക്ക് കഞ്ചസ്റ്റ് പ്രൈവസി ഉണ്ടല്ലോ
കുഴപ്പല്ല അങ്ങനെ അങ്ങനെ പോവും ആ ആ ഒക്കെമുക്ക് നമ്മുക്ക് ബുദ്ധിമുട്ട് ആ് പക്ഷെ വേറൊരാളുണ്ടാവുമ്പോൾ നമുക്ക് അതിലരു പ്രൈവസി നമുക്ക്- ഒന്നും പറയാനും വയ്യ ആ ഒരു ഉമ്മെടെ നമക്കൊരു ഒരു പ്രൈവസി ഇല്ലല്ലോ?
ഓ അതുല്യ വേൊരു ഡ്രൈവർ ആണെങ്കിലും നമുക്ക് പറ്റൂില്ലല്ലോ നമുക്ക് നമ്മളെ അറിയാവ നമ്മടെ ആളാകുമ്പോ നമുക്ക് പ്രശ്നല്ല നമ്മൾ പറയുന്നതിനു മുൻപേ ബുദ്ധിമുട്ട്- മനസ്സിലാക്കി
ആ അതെ ഇപ്പൊ ഈ സ- സമയാവുമ്പെന്തായാലും അവര് കണ്ടറിഞ്ഞ് നല്ലോണം വേദന ഉണ്ടോ അല്ലെങ്കിൽ അ ഇങ്ങനെ ഇരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നോ ഒക്കെ അവര് പറഞ് തരും ഇപ്പം കാലുക പൊ അതെ ഈ സമയത്ത് പ്പം ഭയങ്കര കെ കെയറിങ്ങാ ഇനി കുറച്ച്
അതെ കിട്ടളൂ അത്കഴിയുമ്പോ ഇല്ല
അത് കഴിയുമ്പോൾ ആ ഞാനിപ്പോൾ അത്യാവശ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ അടുത്തുള്ള കഫയിലോ അങ്ങനെ ഞങ്ങൾ എട്ക്കെട്ക്ക് കൂടും ഒരു കാണുമ്പോൾ ഒരു റിലാക്സേഷനാണ് നമ്മക്ക് ഒരു ആ- ഒരു നമ്മള ഇവിടെ ഇങ്ങന ഇരിക്കുമ്പോൾവിടെ ഇവിടെ ബു ബുദ്ധിമുട്ടണ്ടായിട്ടല്ല പക്ഷെ എന്നാലും അവരെ കാണുമ്പോൾ അവരോടേറ്റ് നമ്മൾ കുറച്ച് സമയ സ്പെന്റ് ചെയ്യുമ്പോ നമക്ക് ഭയങ്കര റില
വേറൊരു ഇത് കിട്ടും എനർജി കിട്ടും
ജി കിട്ടും അപ്പോ ഞാന് ഞങ്ങൾങ്ങനെ കുട്ടികള് സ്കൂൾ പോയാലോ അല്ലെങ്കിൽ സ്കൂ ഇനിപ്പോ അവരെ ഉള്ള സമയമാണെങ്കിൽ ഞൻ ചിലപ്പോൾ ഇക്കാന്റെ അട്ത്ത് ആക്കിട്ട് ട്ടോക്കെ ഞാൻ പോവും അല്ലെങ്കിൽ ഇവരെ കൊണ്ടു പോകും അങ്ങനെ എനിക്ക് കംഫർട്ട് ആ ഒരു ദിനം അനുസരിച്ച് അപ്പോം എന്നന്നോട് എല്ലാവും ചോദിക്കും സ്റ്റാറ്റസ് ആണുമ്പോൾ എനിക്ക് വേറൊരു പണിയില്ല നിങ്ങളെ വീ ഇങ്ങനെയൊക്കെ വിട്ണ്ടോ വിട്ണ്ടോന്ന് ചോദിക്ക്ണ ആൾ വിടുണ്ടോന്നാ ന്ന് ചോയ്ക്ക്ണെ
ആഹ് വ് നിങ്ങനെ ഇരിക്കുമ്പോ ചെലൊവർക്ക് മടിയല്ലേ പൊതുവെ ഇങ്ങനെ ഇരിക്കുമ്പോ നീ വീട്ടിലിരുന്നാതി സോഷി കേരളാ ഏ ഫ്രണ്ട്സിന്റെ കൂടെ പോയി നീ നിന്റെ ശരീരം നോക്കാണ്ട് എങ്ങോട്ട് ഇങ്ങോട്ട് ചാടി വീണാലും ഒക്കെ പാടേ പേടിയാ
ഇപ്പെന്നോട് പറയും ഇനി ഇവര് വീട്ടിൽ വന്നോട്ടെ ഇനി പോണ്ട ഇനി ഓ ഈ വീട്ടിക്ക് വിളിച്ചോ ഇവിടെ ഒരു ദിവസം അപ്പം ഞാൻ പറയും രാവിലെ തൊട്ട് വൈന്നാരം വരെ പറയും അല്ല കുഴപ്പല്ല നീ ഇവിടെ വിളിച്ചോ അങ്ങനെ പറയും
ഉം
അങ്ങനെ പക്ഷെ ഞാൻ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ പോണതും എ പക്ഷെ എനിക്ക് ഒരു നമുക്കൊരു ചെറിയ കു കുട്ടി ഉണ്ടായ ചെലപ്പം അങ്ങനെ വിടാൻ അങ്ങനെ പോകാൻ പറ്റില്ല കാരണം ഓല് ഞമ്മ സൂക്ഷിക്കണം അതുവല്ല ആ പിന്നെ അതുവല്ല അ അത് അപ്പൊ അവര് റിസ്ക് എടുക്കൂല്ല ഇതാവുമ്പോ നമ്മള് വാശിയെടുക്കുമ്പോ പോവാ അല്ലെങ്കി നമ്മള് കുറുമ്പ്കാട്ടിയാ നമ്മള് ഒരു ഇത് കാണിക്കല്ലോ പക്ഷെ ഇതാവുമ്പം ആ ഈ പൊ ക്കു മോനെ മോളെ വിളിച്ചോ അല്ലേ മോനെ വിടെ ച്ചോ ഈ പൊയ്ക്കോ അപ്പൊ ചെറിയ കുട്ടിയാകുമ്പോ നമ്മുക്കും ടെൻഷനാ ഇവരെവിടെ വെച്ച് എങ്ങനെ പോകും ആഹ്
അതുവല്ല ഇപ്പൊ പുറത്തു പോവുമ്പോ ആരും കൂട്ട് വേണ്ട ഫ്രണ്ട്സ് മാത്രം മതി അന്നേരം നമ്മടെ കൂടെ കുഞ്ഞ് കുട്ടിയാകുമ്പോൾ ഇത് നമുക്ക് കൂടെ ആള് വേണം
ആഹ് ആള് വേണം പിന്നെ അതുമല്ല നമ്മുക്ക് ഏ പിന്നെ അതുവല്ല ഇപ്പൊ എ എന്ന് കുട്ടികൾക്ക് കഫ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുവല്ലോ പെട്ടെന്ന് കുട്ടിയേക്ക് അസുഖങ്ങള് വരുവല്ലോ അപ്പം പിന്നെ എന്തായാലും നമ്മള് എവിട്ക്കെങ്കിലും പോയിട്ട് വന്നാലും നമുക്ക് എന്തായാലും അങ്ങനെ എന്തേലും പറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായി പറഞ്ഞ കേ കഴിഞ്ഞിട്ടല്ലേ പോയത് അങ്ങനൊരു ഇത് വരൂല്ലോ നമ്മക്ക് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലൊന്നും പോവില്ല ഇനിയിപ്പോ എതായാലും പോവില്ല കേട്ടോ അങ്ങനെ ഹലോ റേഞ്ച് പോയോ ഹലോ ഹലോ ഹലോ